ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാം എന്നാ എടുക്കുവാ?
ആഹ് ഒന്നും എടുക്കല്ല.
ഉം ചോറൊക്കെ ഉണ്ടോ?
കഴിച്ചില്ല എന്നുവെച്ചാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് കഴിച്ചില്ല കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ അതുകൊണ്ട്
അതെന്നാ പറ്റിയേ? താമസിച്ചു പോയേ.
ഇടയ്ക്ക് ഒന്നുരണ്ട് കോള് വന്നു. അതിൻ്റെ തിരക്കായി പോയി.
ആണോ ആ ആ ആഹ് ഉ എന്നെ എടുക്കുയിരുന്നു
ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാ
ആ ആഹ്
എന്താണ്ട അവിടെന്നെ എടുക്കുവമായിുന്നോ പണിയൊക്കെ കഴിഞ്ഞോ ഹലോ
നീ കഴിഞ്ഞില്ല ഹലോ
കേട്ടില്ല എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ ആ ആ ആഹ് ആ ഉച്ചക്ക് തഊണക്ക കഴിഞ്ഞോ
ഊണ് കഴിഞ്ഞു ഊണ് കഴിഞ്ഞു
ആഹ്
ഉം
ആഹ്
മഴയൊക്കെ ഉണ്ടോ
മഴ രണ്ട് മൂന്ന് ദിവസമായി മഴയില്ല ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്തിട്ട് പോയി
ആഹ് ആഹ് ആഹ്
ഭയങ്കര ചൂടാവുകൊണ്ട് മഴയില്ലാത്ത കൊണ്ട് ഓഹ്
ആഹ് ഇന്നല്ല രണ്ട മൂന്ന് ദിവസമായി ഇവിടെ മഴ പെയ്തിട്ട്
ഓഹോ ഓ
നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ തുണിയൊക്കെ ഉണങ്ങി എടുാൻ എളുപ്പമുണ്ട്
ആ ആഹ്
ഉം
പിന്നെ എന്തായിരുന്നു സ്പെഷ്യല് ഉച്ചക്കത്തേന്
ഉം ഇന്നെന്ന മീൻ കറിട്ടായിരുന്നു തോരന് മോരു കറി
ആഹ് ആഹ് ആഹ്
ഹലോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
അവിടെന്നായിരുന്നു സ്പെഷ്യല് അവിടെന്നായിരുന്നു സ്പെഷ്യല്
ഇവിടേ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല ആ തോരനുണ്ട് പിന്നെ മീനൊന്നുല്ല മൊട്ടയായിരുന്നു മീൻ കിട്ടിയില്ല പിന്നെ ഏഹ് സാമ്പാറും ഒണ്ടായിരുന്നു
പിള്ളേർക്ക് സ് ആ ഇണ്ട് സ്കൂൾ പോവുന്ന പിള്ളാര്
ആഹ് സ്കൂളിൽ പോവുന്ന പിള്ളേര രണ്ടു പേര് ആഹ് രണ്ടു പേരുണ്ട് ഒരാള് മൂന്നിലും ഒരാള് എൽ കെ ജിയ പോവുന്നെ
ആഹ് ആഹ് ആഹ് അപ്പൊ രാവിലെ പണി അപ്പൊ പിന്നെ രാവിലെ പണിയൊക്കെ തീരും ചോറുടി എല്ലാം ആവും കാപ്പിക്ക് ഒക്കെ സ്കൂളി പിള്ളേര് പോണ കൊണ്ട് രാവിലെ പണിയെല്ലാം തീരും ആഹ് ഇനിയിപ്പം ബാക്കി പണിയൊക്കെ ഉള്ളു തുണി അലക്കും മിറ്റ അടിക്കലും ഒക്കെ ഒള്ളു അല്ലേ ആഹ് ഒണ്ട്ണ്ട് ഒരാളുണ്ട് ഒരാള് സ്കൂളിൽ പോവും ഉം ഇനി വ വരാറാകുമ്പോത്തേന് ഇനി എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണോ അതോ രാവിലത്തെ കഴിച്ചോളോ
ആഹ് രാവിലത്തെ കഴി ച്ചോളും അങ്ങനെ നിർബന്ധം ഒന്നുല്ല എന്നെങ്കിലും മതി
ആഹ് അത് ഏതായാലും നന്നായി
അതെ അതെ
ഉം ഉം ഏഹ് അപ്പൊ വൈകിട്ടത്തേക്ക് എന്താണ് ചോറ് ആണോ ആഹ് വൈകിട്ടത്തേക്ക് രാ അരി ഒരുമിച്ചാണോ ഇടുന്നെ വൈകിട്ടത്തേക്ക് അതോ രണ്ടായിട്ട് വെക്കുവോ
ഇല്ലില്ല ഇല്ല ഒറ്റ നേരേ ഉള്ളൂ വെപ്പ് രണ്ടു നേരൊക്കെ ഇപ്പ പഴയ പോലെ ആരും വെക്കുന്നില്ലല്ലോ
അതെ അതെ
ഉം അതെ അതെ പിന്നെ വേറെ എന്നാ ഉണ്ട്‌
വേറെന്നാ ഇരിക്കുന്നു എന്നാ ഒന്നും കിട്ടുന്നില്ലല്ലെ സംസാരിക്കാൻ
എന്താ ഹോബീസൊക്കെ എന്താ
എന്നാ ഹോ ചുമ്മാ പാട്ട് കേട്ടിരിക്ക വായിക്ക ഇതൊക്കെ
ആഹ് ആഹ് ആഹ്
പിന്നെ പണി കഴിഞ്ഞിട്ട് എവിടെ പണി കഴിഞ്ഞിട്ട് ഒന്നിനും സമയോം കിട്ടില്ല
അതെ അതെ നമ്മളെപ്പോലുള്ളവർക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവില്ല ഒന്നല്ലെങ്കി ഒന്ന് മാറി മാറി ഇങ്ങനെ ഉണ്ടാവും
ആഹ് ആഹ് അവിടെ ചെടിയൊക്കെ ഉണ്ടോ
ഞങ്ങക്ക് ഒന്നുല്ല ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോ ഒരു വർഷായതേ ഉള്ളൂ അപ്പം ഞങ്ങള് വന്ന് ആഹ് സ്ഥലവും ഇല്ല കുറവാ അപ്പം ഞങ്ങള് മെകളിലാ താമസിക്കുന്നത് അപ്പം ഉം ഇപ്പൊ താമസിക്കുന്നെ അപ്പൊ നമുക്ക് ച്ചിരി മിറ്റവും അങ്ങനെ സൗകര്യം കുറവ്വാ
ആഹ് ഹാ ഹാ
അത്യാവശ്യേള്ളൂ അപ്പോ അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ചെടിയൊന്നും വെക്കാനുള്ള സൗകര്യന്നും ഇല്ല ആഹ്
ആഹ് ആ അ
അങ്ങനെ അതുകൊണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം പനിക്കൂർക്കയൊക്കെ ഇങ്ങനെ ജെസ്റ്റ് വെച്ചിട്ടുണ്ട് അഹക്കെ അത്യാവശ്യമുള്ളോണ്ട് മാത്രം ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്.
ചക്കയും മാങ്ങയൊക്കെയുണ്ട് ഇപ്പൊ മാങ്ങയുടെ സീസണുമാണല്ലോ.
ആഹ് അതെയതെ അപ്പൊ അടുത്ത വീട്ടിലൊക്കെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു.
ആഹ് ചക്കയൊക്കെ വറുത്തോ? ഏം ചക്കയുടെ സീസണിൽ
ആഹ് അത് ഹസ്ബന്റെ വീട്ടിന്ന് അവരുടെ ആച്ച് അപ്പോ അച്ചന്റെ പ അപ്പയും അമ്മയും കൂടെ വർത്തുകൊണ്ട് തന്നു
ആഹ് ആഹ്
മ് ഇതായപ്പോ അങ്ങനെ നമ്മുക്ക് ഇവിടെ ചക്കയില്ല പിന്നെ ഉം അവിടെ പോയപ്പോ അവര് ചക്ക വേവിച്ചതും കൊടുത്തു വിട്ടു ചക്ക വറുത്തതും കൊടുത്തു വിട്ടു.
ആഹ് ഇഷ്ടമാണോ ചക്കയും മാങ്ങയൊക്കെ?
എനിക്ക് ഇഷ്ടാണ് പക്ഷെ ചക്കയെക്കാട്ടിലും ഇച്ചരികൂടെ മാങ്ങയോടാണ് താൽപ്പര്യം. പിന്നെ ചക്ക കഴിക്കും പിന്നെ വറുത്തതൊന്നും അധികം അങ്ങനെ കഴിക്കാൻ നി നിക്കാറില്ലിപ്പോ
ആഹ്
ആവു ഇരിക്കുന്നു
കുക്കിങ്ങൊക്കെ ഇഷ്ടമാണോ? ആഹ് ഇവിടെ ചക്കയൊക്കെയുണ്ട് ചക്കയും മാങ്ങയൊക്കെയുണ്ട്. ഇപ്പൊ തീർന്നു ഉം തീരാറായി മാങ്ങ തീർന്നു. ചക്കയിനി ഒരു കുറച്ചു കൂടെ ഒരഞ്ചാറെണ്ണം കൂടെ കാണും
ആഹ് ഹാ
ഹും
ആഹ് മഴയാവു ത്തിന് ഏകദേശം എല്ലായിടത്തും ചക്ക തീരുല്ലോ.
ആ അതെ അതെ എല്ലാം കൂടെ ഒരുമിച്ച് വിളയയും ചെയ്യും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല്ല. പഴുക്ക്‌ പെട്ടെന്ന് പഴുക്കും വെള്ളം പിടിച്ച് കഴിഞ്ഞ പിന്നെ ഒന്നിനും കൊള്ളൂല്ല.
കൊള്ളത്തില്ല
ആഹ് മധുരം കുറവായിരിക്കും
ആഹ ഹ ഹ
ഉം
ഉം
റമ്പുണ്ടാനൊക്കെ ഇണ്ടോ അവിടെ?
ആ റംബൂട്ടാൻ ഹസ്ബൻന്റെ വീട്ടിലുണ്ട് രണ്ട് മരമുണ്ട് ആഹ്
ആഹ്
ആ പിന്നെ കൂടുതൽ ഈ തമരത്തിന് അത് പഴുക്കാൻ തുടങ്ങുമ്പോത്തിനും അണ്ണാനും പിന്നെ നമ്മുടെ തത്തയൊക്കെ വരും
വലയൊക്കെട്ട് ഏഹ്
ആഹ് വലയിട്ട് വെക്കും പക്ഷേ അ ഇപ്പൊ നമ്മള്ക്ക്‌ തന്നെ ആയുമ്പോ നമ്മൾ അങ്ങനെ വലയിട്ട് വെക്കാറില്ല നമ്മള് പിന്നെ അന്ന് പഴുക്ക്പ പഴുക്ക്പ കേറി ആ അതെ അതെ പഴുക്കും പഴുക്കുമ്പം കയറി പറിക്കുവോ അല്ലെങ്കിൽ തോട്ടിയിട്ട് പറിക്കോ ഒക്കെ ചെയ്യും.
ഈ മഴയത്ത് എങ്ങനെ കയറും.
ഉം ഒത്തിരി കയറാനൊന്നും പറ്റത്തില്ല പകുതി വരെ അങ്ങനെ അതിന് ശീഖരം ഉണ്ടല്ലോ ആ അല്ലെ മരത്ത് വഴിയായിരിക്കും. മരത്തക്കൂടെ കേറത്തില്ല ഏണിയൊക്കെ വെച്ചിട്ട് കേറി
ആഹ്
ആഹ് വെച്ചത് അതെ എങ്ങനെ ശീഖരത്തെ കയറിയ ചവിട്ടി നിന്നിട്ടും പിന്നെ കേറാനൊന്നും ഇപ്പോ ആൾക്കാരില്ല അങ്ങനെ ആരും ഞങ്ങള് പോയാലല്ലേ കാച്ചച്ചനെ കേയറാനുള്ളു അന ഞങ്ങള് വല്ലപ്പോഴേ പോകാറുള്ളു
ആഹ് ആഹ് ആഹ് അവിടെ അടുത്ത തന്നെ അടുത്ത തന്നെ ആയത് കൊണ്ട് ന്ന കൊഴപ്പില്ല
ആഹ് അപ്പ വീട്ടെ ആയി ഇച്ചിരി പോണം ഒരു രണ്ട് മണിക്കൂർത്തെ യാത്രയുണ്ട് വീട്ടിലോട്ട് ആഹ് പിന്നെ കഴിഞ്ഞ ദിവസോക്കെ ഇങ്ങനെ മഴക്ക് റംബൂട്ടാൻ കണ്ട് പിള്ളേർ പറയുന്നുണ്ട് വീട്ടിൽ വീട്ടീ പോയി അപ്പച്ചനോട് അമ്മച്ചിയോടു ചച്ചോടും പറയണം റംമ്പൂട്ടൻ പറിച്ചോണ്ട് വരാ എന്നൊക്കെ പറയുന്നുണ്ട് ഉം ആഹ് അതെ അതെ അതെ അതെ ഉം പിന്നെ അവിടെന്ന പറഞ്ഞ ആഹ് നമ്മ അവിടെ അവിടെ വ വീടിന്റെടുത്ത് ഹസ്ബൻഡ് വീടിന്റെ അവിടെ ആഹ് ഭാഗത്ത് എല്ലാ വീട്ടിലുകളിലും
റംബൂട്ടാനുണ്ട് ആഹ് ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട് നേരത്തെ ഇത് കാണാനേ കുറവായിരുന്നു ഇപ്പൊ എല്ലാരും വാങ്ങിച്ച് വെച്ചു പിടിപ്പിക്കും ബഡൊക്കെ കിട്ടൂലോ ഇഷ്ടംപോലെുണ്ടോ അൽ വീടുകളിലും കാണ എവിടെയൊക്കെ ഇഷ്ടപോലെ എടുത്തണ്ട് റംബൂട്ടാനെ ഉം
അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കൂടുതല് ഇങ്ങനെ ചിലരുടെ ഓരുടെ വിശ്വാസങ്ങള് എന്തവാ കൂടുതൽ കഴിച്ചാല് കഫക്കെട്ട് വരും
ആഹ് അതെ അതെ അതെ പിന്നെ അതിങ്ങനെ ഒത്തിരി ഇങ്ങെ ഇപ്പ നമ്മള് അച്ചാറൊക്കിയിട്ട് വെച്ചാലോ ഒറ്റ ദിവസം രണ്ട് ദിവസം വ അത് കൂടുതലൊക്കെ ഇട്ടാതിങ്ങനെ പുളിച്ച് പൊങ്ങി വരും കൊള്ളൂല്ല
ആഹ് അല്ലേ പിന്നെ ഫ്രിഡ്ജ് വെക്കണം ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിച്ചാൽ മതി
പക്ഷെ ഞങ്ങൾ ഇന്നാളെ ഒരു തവണ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു അതിങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേ പുളിച്ച് പദ പദ പത പത പോലെ വരുന്നോണ്ടിരിക്കുവ നമ്മൾ കഴിക്കാൻ പറ്റത്തില്ല അത്പോലെ ഒരു ഇത്. പിന്നെ എടുത്ത് കളഞ്ഞു കുറച്ച്. ട്ടായിരുന്നു അധികം ഇട്ടായിരുന്നു അത്പിന്നെ അങ്ങനെ വന്ന കാരണം പിന്നെ എടുത്ത് കളഞ്ഞ്. അല്ലാണ്ട് ചുമ്മാ കഴിക്ക പിന്നെ ഒറ്റ ദിവസം രണ്ടു ദിവസം അങ്ങനെ ഒക്കെ കൊള്ളാം ആഹ്
ങ്ങനെ ഇട്ട്തന്നെ? എനിക്ക് കുറെേ നാള് നിന്നായിരുന്നു അവരെങ്ങനെ ഉണ്ടാക്കിന്ന് എനക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ സ്പൂൺ ഇട്ടേ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വച്ചായിരുന്നു.
ആഹ് ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണെ, പക്ഷെ ഒന്നിനും ഒരുപാട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോത്തേനും ഒരു സുഖല്ല. കൊള്ളത്തില്ലാത്ത കാരണം പിന്നെ കളഞ്ഞു പിന്നെ ഇട്ടില്ല
ആഹാ ഹാ
ഉം മാങ്ങയുടെ സീസണുകളൊക്കെ അച്ചറക്കെ ഇട്ട് വെക്കോ? മാങ്ങയുടെ സീസൺക്കെ ആയിരുന്നല്ലോ അച്ചാറൊക്കെ ഇട്ട് വച്ചായിരുന്നൊന്ന്?
മാങ്ങ ആഹ് അച്ചാറ് ആഹ് ഞങ്ങൾക്ക് മാങ്ങ സ്വന്തമായിട്ടില്ലല്ലോ പിന്നെ ഹസ്ബൻഡ വീട്ടിലുള്ളപ്പോ അവരെ എടുത്ത് ത തന്ന് വിടും. അവിടെ മാങ്ങയുണ്ട്, ഈ സേലം മാങ്ങയുണ്ടേ.
അവള് ആഹാ അവടെ എല്ലാരും ഉണ്ടെന്ന് തോന്നുന്നു ലെ ക്ക മാങ്ങൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടല്ലും റംബൂട്ടാനൊക്കെ?
അതെ അതെ അപ്പൊ അവിടുന്ന് അവരിങ്ങനെ മാങ്ങ ഇപ്പൊ ഒരു വിള ഒരു പകുതി വിളവത്തുമ്പം പറിക്കും. പറിച്ച് അച്ചാറിട്ടിട്ട് വേര് വീതം കൊണ്ട് തരും എനിക്ക്. നമുക്ക് ഇവിടെ
ഉം ഇപ്പൊ മാങ്ങയുടെ ഒരിത് ആഹ് ആഹ് ഇപ്പൊ മാങ്ങയുടെ റമ്പൂട്ടന്റെ ഒക്കെ സീസൺ ആയത് കാരണം വഴിയിലെല്ലാം ഇഷ്ടംപോലെയുണ്ട്.
മാങ്ങയുംറമ്പൂട്ടാനും ഒള്ളേ.
ആഹ് അതെ അതെ. ആ കൂടുതല പക്ഷെ സീസൺ ആയിട്ടും നല്ല വെല കൂടുതലാ റംമ്പൂട്ടാന്.
റമ്പൂട്ടാന് ഭയങ്കര
ആ റമ്പൂട്ടാന് ഭയങ്കര വെലയാ. ആൾക്കാര് പക്ഷെ മേടിക്കുന്നുണ്ട്ട്ടോ അതുകൊണ്ടാണ് ഇത്ര വെല.
അതെ അതെ അതെ അതെ ഉം അത് കിട്ടാത്ത സ്ഥലത്ത് അധികം കിട്ടാത്ത സ്ഥലത്ത് ത്തൊക്കെയ വെല കൂടുതൽ വര് ന്നേട്ടോ വെ ലയില്ല വൽതായിട്ട്.
ആഹ്.
ഉം പക്ഷെ അങ്ങ ഇങ്ങോട്ട് കിട്ടാത്ത ഇടങ്ങൾലൊക്കെ ഇപ്പൊ ഭയങ്കര വെലയ ആ റമ്പൂട്ടാന് വര്ന്നേ.
ആ ഓക്കേ ആ ഇന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാട്ടോ.
ഓക്കെ ശെരി ഓക്കെ.
ആ ഓക്കെ.